പിന്നെ. ഹലോ?
അലോ..?
കേക്ക്ണ്ടോ?
ആഹ്, കേക്കണ്ട്. അന്റെ റേഞ്ച് കൊറവ്ണ്ട്.
എത്താ അറീല ഇണ്ണീ, ഇങ്ങനെ മിന്നി കൾച്ച് പോവാത്. ആത്യൊന്നാ പ്രശ്നല്ലേയ്നി. ഇപ്പ ഇന്ന് തൊടങ്ങിതാത്. ജിയോ ആണ്
ഏ.. !
ഇജ്ജ്, മഴായിട്ടേയ്ക്കും, ഇച് അറീല്ല.
ഉം. ഏഹ്, അതായിട്ടേയ്ക്കും.
ആ... ഹ്,
പിന്നെ, എത്താ? വായോ? അയ് ടീ ന്നാള്
ആഹ്. ഉം.
ആഹ്, അയിന്റൊച്ച ങ്ങനെയ്ക്കാരം ല്ലേ? ആഹ്
അതെ അതിന്നാള് ഒപ്പന അളിച്ചില്ലേ അതിന്റെ ബാക്കിയുണ്ടായീന്
ഏഹ്! ആഹ്, ഞ്ഞൊരൊപ്പനളിക്കാണ്ടല്ലോ!.
അന്നേക്ക് നാലിനുള്ളു വാക്കി ഇത് ഇണ്ടാവോഅറീല്ലാ ഇത് ചോപ്പാ
ഏ അള്ളാ ആ മറ്റ് റ്റേ തീന് ഇടെടി, അരിക്കുത്തിന് ടാ. സാരീല്
അന്ന് ആറാ മാങ്ങാ. സാരി ഏതാന്നൊക്കെ അറേണ്ടേ. !
ന്നേ? ഞ് ഏതാലും മാങ്ങണം.
ആ അപ്പൊ ഇത് ഇന്നുഞാനവിടെ സോ സൂകേസൊക്കെ നന്നാക്കിയേപ്പൊ അയ്ല് കണ്ടിനാ. അപ്പൊന്ന്, ട്ത്തിട്ടതാ. തിന്റെ മക്കളെ ദെത്താ ങ്ങളീ വളക്കെട്ട്ണോയ്ച്ചും.
ഞ്ഞാംപർഞ് ഞാം പർഞ്ഞ് മെര് ആരപ്പത്ത്ടാള്ളെ മെര്ച്ചൊയപ്പത് ഇടാകജ്ജോയിച് ഞാന്
അതെന്നെ ഇപ്പോളെല്ലേടാൻ ക
ആഹ് അപ്പ ഞാ പർഞ്ഞ് ആരാപ്പത്ഞ്ഞ് ഇബടെടാള്ളെ ഇങ്ങളെറ്റെടൊ?
ആഹാ
ഞാൻ മെര്ച്ച പിന്നെ ആരും ഇടാണ്ടവുല്ല അപ്പിന്നെ ഞാനെന്നെടെ
ഏഹേ? അള്ളാ
എവ്ടെ ആദു?
അഹ്താ ഇവടെ നട്ക്ണ് അയിലങ്ങനെ നട്ക്ക്‌ണ്ട്.
ഉം
ഉം അന്തിക്ക് ചോറൊക്കെ ആയോ ചോറും കറിക്കെണ്ടെക്കുലേ?
ക്കെണ്ട് ചോറ്ന്നലേ ഇവടെ പള്ളിക്കൽ കുത്ത് ബിയത്ത്ണ്ടായിനി അപ്പവ്ട്ന്ന് കിട്ടിയ ചോറ്ണ്ട് ബിരിയാണി അഹ് എട്ത്തില്ല അഹ് ഇന്നന്തിക് ഇട്ക്കാജാര്ച്ച്
ഏഹേ ആരെ മക്കളൊക്കെ പോയിനേക്കും മക്കള് കുഞ്ഞിമോനും
ആഹ് ഓല് ലണ്ടാളും പോയിണ് കുഞ്ഞിമോനും പോയി.
എന്നിട്ട്ണ്ണിയെ നേരം വെഗ്ഗൂലേ കുത്തി ബീയത്താവുമ്പോ?
ആഹ് കൊറേ നേരായിനി
ആഹാ
അത് അപ്പന്നെലെ കിട്ടിയതാ ഇന്നലെ ഇട്ത്തില്യ രാത്രി ഇട്ത്തില്ല്യാ ഞാനോ ഞാൻ ഒറ്റക്കാന്നെല്ലെവടെക്കല് ഇന്റെ മോനോലും പോയല്.
അനക്ക് പേടില്ല്യ?
ഇൻക്കറി
ഏഹേ ഞാനൊക്കെണെങ്കി പേട്ച്ചു തൂറേനി
ന്റെമ്മേ ഞാഒറ്റ ഷസിനൂടിയൊറങ്ങി ഞ്ഞാ ഒറ്റക്ക പിന്നെല്ലെത്തിനും.
ആഹ് പേടി ആവൂലേണ്ണീ?
കരണ്ടും പോവും എന്നട്ട്ക്ക് പേടില്ല്യ ഞാങ്ങെനെ ഔടിംമ്പെടിയൊക്കെ പോയിക്കും.
ഇഹ് എല്ലാതെ അടക്കളേല് ഗിൽസ്ണ്ട്? ഗിൽസല്ലേ അന്റട്ക്കള?
ഗിൽസന്നെ
ആ വാതില് അടുക്കളേക്ക്ലേ?
ഗിൽസട്ക്കും പിന്നെ അ ഡെയിനിങ്ഹാളത്തെ ആഹാ പൊറ്ത്ത്ത്തെ ആഹ് അടക്കും ആന്നെ ഔടെല്ല്യാ ഔടെ വാതില്പ്പം പോയിണ്ണീ ഇപ്പഅവിടല്ല്യാ വാതില്
അല്ല അവ്ടെണ്ട് പിന്നെ ആ ഒരു സമാധാനാണല്ലോ നമ്മള് പുറത്തിക്ക്ങ്ങനെ കാണുമ്പളാണല്ലോ പേടിയാവാ? ഇൻക്ക്
ഞാ എപ്പൊ പന്ത്രണ്ടണികൊക്കെ ഞാ ഒറ്റക്ക് നീച്ചി ഇഞ് മോ
ഏഹ്
കെണ്ടെ എത്ര നേരെത്തെ മൂന്നണിക്ക് മൂന്നരക്കൊക്കെ ഒക്കെ ഞാനല്ലെ നീച്ചല് ഞ ഒറ്റ
ഇൻകൊക്കെ പേടിയാ ഇൻക്കീ വാതിലാണെ വല്ല്യ കൊഴപ്പല്ല്യാട്ടോ പിന്നിം ഞാ കൊറച്ചൊക്കെതാക്കും ആൾക്കാരൗത്ത്ണ്ടെങ്കില് അല്ലാ ഇനിക്കീ ഗിൽ ഗിൽസിന്റെ ഉള്ളൂടെ പൊറ്ത്ത്ക്ക്കണ്ടാ എന്ക്ക് ഭയങ്കര പേട്യ.
ഉംഹ് ചെലോൽക്ക് പൂവിക്കൊക്കെ നല്ല പേടിയാവടെ ഇന്നോണ്ടൊയ്ച്ച് ഇജൊറ്റക് നീച്ചോന്നൊക്കെ ഞാർഞ്ഞ് ഞാഒറ്റക്കെന്നെ പിന്നാരാ നീച്ച്ണെ ഞാ ഒറ്റക്കെന്നെ മോല്യാർ ചെലവൊക്കെണ്ടെകില്
കുഞ്ഞിമോനൊന്നും നീച്ചുല്ല അന്റെപ്പെരം മോല്ല്യാരെ ചെലവ്ള്ളന്നൊന്നും?
ഞാ ആർ ഞാ വിള്ചേല്ല്യ ഞാ ഞാ ഒറ്റക്കാട്ട് തിര്ച്ചോരും ന്റെ പണിങ്ങടുക്കു ഞാന്
ഉം ഞാന്പ്പോ എനിക്ക് ഒരു എട്ടണി ഴിഞ്ഞാ പിന്നെ ഞാൻ ക കൂനെ കൂട്ടാതെ ഞാട്കളെക്ക് പോകൂല
ഉം ന്നലഓല് എപ്പഴാ വന്ന് പത്തരായീണ് ഒമ്പതെത്രോ ആയീണ് വനന്ന് പത്തണിയന്നെ അയീണ്ടാവും
ഏ അത്ര വേ കയ്യോ കുത്തിബിയത്ത്
അഹ് പ്പള മഹ്‌റിബിന്ന് പ്പളാ തുടങ്ങിയ പ്പളാ തോടങ്ങിണ് പത്തണി പത്തര കയീണ് കഡ്ന്നപ്പോ ഇപ്പൊ പയ്നോന്നാണി പയ്നൊന്നരയൊക്ക അവല്ണ്ട് ആ
ഹേ ഇന്ന് അന്റെ കുട്ടിക്ക് സ്കൂൾ ഉണ്ടായിനണി ഏ മോ മോനുനോ
ചേ മറ്റേയ്ൻ മോനൂന് ഉണ്ടാവൂലാ ഓന് വെള്ളി ഇണ്ട് ഉം ഉം
ഉം എല്ലാ ചെറർതോന്നും അംഗൻവാടി പോകാലില്ലപ്പോ
ആഹ് അഹ്‌ ഇന്ന് പനി പനിയാടി
ആഹ്‌ പനി മാറില്ല
മാറീനി പിന്നെ ന്നത്തെ പനിച്ചവോ ഇന്നൊരു പനി ന്നല്ലൊന്നും വല്ല്യത് ഒന്നുല്ലേനി ഇന്ന് പ്പോ പനിയെന്നേ
ഹേ ഉംഅത് എത്യാവല്ലേ
എത്യേവോ?
ഉം ഇങ്ങന ഇണ്ടാവും ഒന്നിനല്ലേ ഒന്നിന് ഒന്നിനല്ലേ ഒന്നിന് ഇതന്നെ ഒരു പണിയാണ് അയ്‌ ഇതെക്കെ അങ്ങനെ തന്നെ
ഉം മറ്റേത് വലുതാവൂല്ലേയ്നി ഇച്ച് അറിയാ ഇബനാനി കുറവല്ലാത്ത് ന്ന
ആരോന്ന് മറ്റേ കഫ്ക്കെട്ട് ണ്ടായിട്ട് ഇത് നന്നെ നടന്നിലേയ്നോ
അയ് രണ്ട
ആഹ് സിത്തൂന്നോണ്ടില്ലേ തോന്നന ഹോ അഡ്മിറ്റായെ ഉം റെയ്ഞ്ച് നല്ല കൊറവ്ണ്ട് ടെ അന്റെയ് കേക്ക്ണില്ല ഇജ് പറയ്ണെ ഹലോ ഹലോ ഹലോ